വിശേഷം എന്തൊക്കെയാ വിശേഷം
ആഹ് നല്ല വിശേഷം ഇന്ന് അവധിയല്ലാരുന്നോ അതുകൊണ്ട് ഇപ്പഴാ ജോലിയൊക്കെ ഒന്ന് ഒതുങ്ങിയത്
ഏ ന്ന് മകക്ക്‌ സ്കൂള്ല്ല്യ?
ഇല്ല ന്ന് ശനിയാഴ്ചല്ലേ ഇന്നില്ല അവർക്ക്.
ആ ഹ് ന്റെ മോന് ല്ലാ ശനിആച്ചി ണ്ട് രണ്ടാ ശനി മാത്രം ആ ഇത് പ്രൈവറ്റ് ആയോണ്ടെ ണ്ടാവു എല്ലാ ഇതിലും ണ്ടാവു.
പഷെ ഇവ്ടെങ്ങും പ്രൈവറ്റ് സ്കൂളുകള്ളും ഇല്ലല്ലോ?
ഏ അഹ് ശരി ഇവന്ണ്ട് ഹ വന് ഫസ്റ്റില് അ ജൂണില് ഫസ്റ്റ്ത്തെ രണ്ട് ആഴ്ചയില് ളെല് ശനിയാഴ്ച ണ്ടായിര്ന്നില്ല.
ആ ഹ്
മ് ഇണ്ട്
ഓ ഇവിടില്ല. വടെ ശെ ന് ശനിയാഴ്ചയൊന്നും ഇല്ല ക്ലാ പിന്നീ ഞങ്ങളൊക്കെ പഠിചോണ്ടിര് ന്ന സമയത്ത് പ്ലസ് വൺ പ്ലസ് ചോ ക്കെ പഠിക്കുമ്പം ഏ ശനിയാഴ്ചോ സം ക്ലാസൊ ണ്ടാര്ന്ന് മൂന്ന് മണി വെരെ. ആഹ് അല്ലാതെ ഇവർക്ക് അങ്ങനെ ഇല്ല.
ഉം ന്ന്ട്ട് ന്താ കറിക്കെ ണ്ടാക്കി?
കറി ഇന്ന് എന്തോ ഒരു മീന് ഹ് ഹസ്ബന്റ് പോയി മേടിച്ചോണ്ട് വന്നതാ മീനൊന്നും കിട്ടാനില്ല എന്തോ ഒരു മീന് കൊണ്ടുവന്ന് പേരെന്നും അറിയത്തില്ല ഞാൻ ആദ്യയിട്ട് കാണുവാ. അതിന്റെ തൊലിയൊക്കെ ഇങ്ങനെ എടുക്ക്ന്ന ട്ടൈപ. തൊലി ഉരിച്ചെടുക്കുന്നെ. ചോമപ്പല്ല ഇത് അല്ല വെള്ള കളർ പോലിരിക്കുന്നു. ചെറിയ മീനെ ആ അതുകൊണ്ടന്നു അതുകൊണ്ടന്ന് ഞാൻ തേങ്ങി അരച്ച് കറി വെച്ചു പിന്നെ ഇ ഇവിടെ ഞങ്ങക്ക് പയർ ഒണ്ടായ്ര്ന്നു കഴിഞ്ഞ ദിവ്സം പയർ ഇട്ടിട്ടോണ്ടായിരുന്നു.
ഇങ്ങളെ വീട്ടില്ണ്ടോ കൃഷിയൊക്കെ ണ്ടോ?
കൃഷിയായിട്ടൊന്നും ഇല്ല ആ ഇവർക്ക് കിട്ടിയ പിള്ളാർക്ക് കിട്ടിത. ആഹ അപ്പൊ അത് കളയണ്ടന്ന് യാരിച്ച് ഞങ്ങള് ഏ എടുത്ത് ഹസ്ബന്റ് എടുത്ത് വിട്ടതാ. അപ്പം കഴിഞ്ഞത് ഇപ്പൊ ഒരു തോര ചെറിയൊരു തോരനോള്ളത് കിട്ടി. അപ്പൊ ഞാങ്ങ ഞാനതടുത്ത് തോരൻ വെച്ചു.
ആ പിന്നെ കുളിയൊക്കെ കയ്ഞ്ഞോ?
ഇല്ല ഇനിയിപ്പം വൈകിട്ട് ഒരു നാലുമണിയാ മ്പം പള്ളിലൊന്ന് പോണം
ഏ അവ്ടെ ന്താ പരിപാടി ന്തേലും ണ്ടോ പ്രത്യേച്ച് ന്തേലും ണ്ടോ?
ഇല്ല ഇവ്ടെ ചർച്ചില്.
അവ്ട ട് ത്താ?
ആ ഞങ്ങടെ ചർച്ചി തന്നെ അപ്പൊ അവ്ടെ ബ ഈ നാളെ ഞായറാഴ്ചയല്ലേ ഇന്ന് ഏ കൊയറിന്റെ പ്രാക്ടീസ് ഒക്കെയോണ്ട്. അപ്പൊ ഇന്നാ അച്ഛൻ പറഞ്ഞ അങ്ങോട്ടൊന്ന് ചെലണോന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ആ അതിനൊന്നു പോണം. പിന്നെ എന്തുവാ പിന്നെ കൊറച്ച് തുണിയെക്കെ നനയ്ക്കാണ്ട് ന്നലെ പിള്ളേർ സ്കൂളിന്ന് കൊണ്ടൊന്നോ ന്നു കഴുകിയിട്ടി വേറെ കൊറേ ഒണ്ടായിര്ന്നു അപ്പൊ അതൊന്നു ഒണങ്ങിട്ട് കഴുകാന്ന് തന്നെയല്ല ഇപ്പ ഇന്ന് നല്ല വെയില. പ്പം തുണു നനയ്ക്കിന്ന കല്ലിന്റെ അവ്ടെ ആ തുണു നനയ്ക്ക്‌ന്ന കല്ലിന്റെ അവ്ടെ എല്ലാ അങ്ങ് വെയില. പിന്നെ അതൊന്ന് താന്നിട്ട് വേണം മ് തുണി നനച്ചിട്ടിട്ട് വേണം കുളി ക്ക്യൻ.
ആഹ ന്ന് വടി വെയില്ണ്ട് ഇന്നലെ മഴായായിരുന്നു.
ആഹ ഇന്ന് നല്ല വെയില വെയ്ല്ല് നല്ല ചൂടു വാ.
ആഹ ചൂട്ണ്ട് വെയിലാണെങ്കി പിന്നെ ചൂടാണ് പിന്നെ ഒറങ്ങാണ്.
മ് ഹ് പ പകല് നല്ലപോലെ കെടന്നൊറ ങ്ങുവോ
പകല കടന്ന് ഉറങ്ങാ രാത്രിയില് ഒന്നര രണ്ട മണിയൊക്കെ ആകും ശരിക്ക ഉറങ്ങി കിട്ടണം ഇ ഇങ്ങനെ മടിൽ വെച്ചിരിക്കണം കെടുത്താൻ പാടില്ല ബെഡിലോ അല്ലെങ്കിൽ തൊട്ടിയിലോ കടത്ത കത്താൻ പാടില്ല അപ്പൊ എളകും കരയും എന്നിട്ട് പാബേസ് കെട്ടി കൊടുക്കുന്ന പക്ഷെ എനിക്ക് പാബേസ് ന്നും ഇഷ്ടല്ല പക്ഷെ കരച്ചിലും അങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെമ്മടെ എത്രതിറ്റാ എന്നിട്ട പിന്നെരു ആ ആറ് മണി ഒക്കെ ആകുമ്പോ മൂപ്പത്ത്യാര് ഉറങ്ങും നല്ല ഉറക്ക അപ്പൊ ഞാനും ഉറങ്ങും അല്ലാതെ അവര് ഉറങ്ങുമ്പോഴ ഉള്ളല്ലേ നമുക്ക് പറ്റാ ഉം അതന്നെ ഫസ് ഓല് വലുതാ നമ്മള് റോച്ച് കഷ്ടപ്പെട്ടാ
പിന്നെ ആന്ന് ആന്ന്
ആ
എന്നിട്ട് രാവിലെ എത്യോരുന്നു കഴിക്കാൻ
രാവിലെ ചപ്പാത്തിയും ചിക്കൻ കറിയയിരുന്നു
ആഹ്
ഉം അത് കഴിച്ചു ഇന്നപ്പോ വിരുന്ന് ഒരു ഗസ്റ്റ് വന്നെണ്ട്ന്ന് പറഞ്ഞിരുന്നു അപ്പൊഞ് അവര് വൈകിട്ടാണ് വരി അപ്പ എന്തെങ്കിലൊക്കെ പുറത്തുന്ന് കൊണ്ടിച്ചാണം ന്ന് പറിയണണ്ട് മ്മ
ആ
ഉമ്മാന്റെ വീട്ട് തോല്ലെ അല്ല ഇല്യാണം വീട്ട കല്യാണം കഴിച്ച വീട്ടിലാണ്
ആ
കല്യാണം വെച്ച വീട്ടില് ആരും ഇല്ല അവിടെ ഉമ്മയും പിന്നെ എന്റെ ഹസ്ബൻഡിന ഉള്ളള്ളൂ ഒ അഞ്ചപ്പെൺകുട്ടികളായോണ്ടേ ഇ കല്യാണം കഴച്ച വീട്ടില്ല അ മോന് സ്കൂളുണ്ടായോണ്ടേ
ആഹ് ആ
സ്കൂല് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ മ് മദ്രസ ഇണ്ട് ഇപ്പൊ
ആഹ ആ അതുകൊണ്ട് പിന്നെ പറ്റത്തില്ല
ആഹ പറ്റൂലേ
ഒത്തിരി ദൂരം ദൂര അല്ലേ സ്വന്തം വീട്ടിലോട്ട് പോകുന്നത് ഉമ്
പിന്നെ എങ്ങട്ട് കിച്ചണ് ഉ കിച്ചണത്തൊക്കെ ആയില്ലേ അപ്പൊ ഫുഡൊക്കെ
ആഹ ഫുഡൊക്കെ ആയി ചോറൊക്കെ ആയി ഈ തുണിയ കൂടെ നനച്ചു കുളിച്ചാൽ മതി ആഹ് തുണി അലക്കാനുണ്ട് അലക്കി കുളിച്ച് കേറുവ അത്രേയുള്ളു ആ പിന്നെ കൊച്ച് പിള്ളേരെ ഞാൻ അ ങ് കുളിപ്പിക്കും തന്നെ കുളിച്ചാലൊന്നും ശരിയാവത്തില്ല അപ്പൊ പിന്നെ സമയം ഉണ്ടെങ്കി ഞാനങ്ങ് കുളിപ്പിക്കും ഉമ്
ആഹ അങ്ങനെയന്നുംല്ലേ മക്കള് കുളിമുറി ഓള കുളി ക്കാൻ കേയറിയാ പിന്നെ കൊറേ കിയിഞ്ഞ പേര്യാ അവിടെ കളിച്ചിരുന്നിട്ടൊക്കെ ശരിക്കും കുളിക്കൊന്നുംല്ല ഇന്റെ മോ
ശവര് അങ്ങട്ട് തൊറക്കും തുറന്ന് അതി കീഴിലോട്ട് നിന്ന് കഴിഞ പിന്നെ ഇറങ്ങണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്
ആ ഇന്റെ മോനും അങ്ങനെ തന്നെ ആണ് ഞാന എപ്പലെങ്കിലുംഞാൻ കുളിപ്പിച്ച കൊടുക്കലന്നെ ഇപ്പ പിന്നെങ്ങനെ ആയോണ്ട് പറ്റൂല്ലല്ലോ അ താനെ കുളിച്ചറിയിലാണ്
ആ മരുന്നൊന്നും കഴിക്കാൻ തുടങ്ങിയില്ല ല്ലേ
ആ മരുന്ന് പിന്നെ ലേഹം മറ്റേ ഈത്തപ്പായ ലേഹ ല്ലേ കുഞ്ഞുള്ളി അക്കെ ഇട്ടിട്ട്ണ്ടാക്ക അത്ണ്ട് ആ ഉള്ളി ലേഹ്യം അത് കഴിക്കണണ്ട് പിന്നെ ഞാന് പ്രതേകിച്ചു ഞാനൊന്നും കഴിച്ചൂല ഇനിക്ക് പിന്നെ ഇഷ്ടല്ല മട്ടനും ബീഫ് പോത്ത് അങ്ങനെന്നും ഞാൻ കൂട്ടൂല ചിലര് മട്ടനൊക്കെ ഒക്കെ സൂപ്പ് വെച്ചിട്ടും അങ്ങനെയൊക്കെ മരുന്നുകളൊക്കെ ഇട്ടിട്ട് വെക്കല്ലോ
ഓ അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ഇത് നമ്മള് ലേഹൊക്കെ കഴിക്കുമ്പോ നമ്മള് പിന്നെ ഇറച്ചി മീൻമോട്ട അങ്ങനെ കഴിക്ക അങ്ങനെയൊന്നുംല്ലേ
കഴിക്കാൻ പറ്റൂലേന്നോ
ആഹ അല്ല കഴിക്കരുതുന്ന അങ്ങനെയൊക്കെല്ലേ നമ്മള് പ്രസവിച്ച കടക്കുമ്പോ
അങ്ങനെയൊന്നുമല്ല കേട്ടോ ഞങ്ങളവിടെ അങ്ങനെയൊന്നുമല്ല ഞൻ രാവിലെ മുട്ടയും പഴം അങ്ങനെ കഴിക്കും പിന്നെ ഉള്ളിച്ചോറ് കഴിക്കും പത്തുമണിയൊക്കെ ആവുമ്പോ അങ്ങനെ അ അങ്ങനക്കോള്ളട്ടില്ലേ പിന്നെ വൈകിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ രാഗില്ലേ കോറ അത് ഇതാക്കും കുറുക്കിത്തരും
ഉം ഉം
പാൽ ഒഴിച്ചിട്ട് കുടുക്കലോ അങ്ങനെ മുട്ട രാവിലെ ഒക്കെ മുട്ടണ നല്ല കാടംമുട്ടിയ അങ്ങനത്തെൊക്കെ തരും പഴ നേതൃപ്പഴ ആഹ പുഴുങ്ങിത്തരും പിന്നെ ലേഹം നമ്മള് രണ്ടു നേരമല്ലേ അതൊരു പത്ത് മണിയ ആകുമ്പോഴും വൈകിട്ട് ഒരു അഞ്ചുമണി മരുന്ന് വരി അങ്ങനെ കൊറ ഇല്ല അരിഷ്ടം ഞാൻ കുടിക്കലില്ല
ആ എനിക്ക് ആകെ ഇഷ്ടമുള്ള അതേ ഉള്ളൂ കൊക്ക കോളയുടെ ഒക്കെ ഒരു രുചിയല്ലേ
ശരി ആഹ് കൊക്ക കോള ഇഷ്ട്ടം ഉള്ളോർക്ക് പറ്റും ഞാൻ അങ്ങനത്ത ഒന്നും കൂടി അ താളായതൊണ്ട് ഇവിടെ ഇന്റെ അവിടെ കല്യാണം എൻന്റെ സ്വന്തം വിട്ടത്തെ ഇക്കാന്റെ മക്കളൊക്കെ കുടിക്കും അവർക്ക് ബിരിയാണി ഒക്കെ കഴിച്ച കഴിഞ്ഞാല്
ഓഹോ ആ നമ്മള് നമ്മളിപ്പോ ചിക്കൻ കഫ്‌സി അങ്ങനത്തെ സാധനന്നെ ബിയാണ മായിട്ട് ചെയുമ്പോ എന്തായാലും അതിന്റെ കൂടെ സ്പ്രൈറ്റും കോക്കോക്കെലക്കും
ആഹ അതാണ് അതിന്റെ പോലും കഴിച്ചു അത് കഴിക്കണവർക്ക് ഇഷ്ടാണ്
ഉഹ
അല്ല തോൽകത് പറ്റൂല എന്താ വ വയറിന്റെറെ ഉള്ളിൽ ദക്കാലാണ്തൊക്കെ പറയുന്നറ്റ് വിശപ്പ്
മന്തിയൊക്കെ മേടിക്കാറില്ലേ
മന്തി വേടിക്കലൊക്കെ ഉണ്ട് ഞാൻ ഉണ്ടാക്കും നന്നായിട്ട് മന്തി
ആഹ വീട്ടില്
ആഹ
ശരിയായ കിട്ടോ
ആഹ ഞൻ കൊറെേ ഇല്ല ഉണ്ടാക്ക രണ്ട് വർഷൊക്കെ കഴിഞ്ഞു ഇപ്പോൊ യൂട്യൂബില് നോക്കി അങ്ങനെ ഉണ്ടാക്കി പിന്നെ ഇപ്പൊ എല്ലാർക്കും നല്ല ഇഷ്ടാണ് എന്റെ മന്തി ഞാനങ്ങനെ കുക്കി ഇ ക്ലീനിങ്ങിനോട് വലിയ താല്പര്യമില്ലല്ല ഞാൻഇന്ന് ഭയങ്കര ആഹ ഞാന് മന്തിണ്ട ആദ്യം ഞാന് മന്തി കുറേശെ കുറേശെ ഉണ്ടാക്കി പിന്നപ്പോ കഴിഞ്ഞ പെരുന്നാളിന് ഞാന് പിന്നെ രണ്ടര രണ്ട കിലോല്ലാാര മന്തി വെച്ചു എന്റെ അടുത്ത് എല്ലാരും വരുന്നത് പറഞ്ഞിട്ട് ഹലോ നന്നായി എ ഞാൻ കളറ ഒന്നും ചെർക്കൂലട്ടോ ഞാ വിളി കള്റ് ഞമ്മള് പിന്നെ കടയിന്ന് മേടിക്കണ കളറിട്ടാണല്ലോ രണ്ട് കളർല് ചോറ് വരു ലേ
മ്മ്... അവിടൊക്കങ്ങനാണോ ഇവടെ വെള്ള കളർ തന്ന്യാ വെള്ള ലൈറ്റ് ഒരു ക്രീം കളറ് പോലെ
ഉം ഇവടെ കളറൊട്ത്ത്ട്ടാ തെരാ രണ്ട് കളർ ഒന്ന് ഞമ്മളെ അരിന്റെ അരിന്റെ വെന്തൊര് കളറ്ണ്ടാവ് ലേ വൈറ്റ്, അതും പിന്നൊന്ന് ഒര് റെഡ് കളറായിട്ട്ണ്ടാവും. രണ്ട് കളറ് പറ്റണ്ടാവോ അയിന്റെ, ആ കളറ് മാറ്റണ്ടേ ഞങ്ങളവ്ടെ
ഓ ഹ ഹ.
അങ്ങനണ്ടെ ഞാ ഇൻക്ക് പിന്നെ ബിരിയാണീലാരും എളു ഇപ്പാണ് മന്തിണ്ടാക്കാന്
മന്തിണ്ടാ
മന്തിണ്ടാക്കാന് ആ ബിരിയാണിക്ക് നമ്മള് സവാള വെട്ടിണ്ടാക്കൊക്കെ വാണ്ടേ തക്കാളി സവാളായി പേസ്റ്റ് ഇഞ്ചി ഇഞ്ചി വെളു തുള്ള്യൊക്കെ തൊലച്ച് അത് പേസ്റ്റ് ആക്കണ്ടേ ഇതിനതൊന്നും വാണ്ടേ. ഇതിന് സിമ്പ്ളല്ലേ, ഞാൻ യൂട്യൂബില് നോക്കി നോക്കി ണ്ടാക്കിയതാണ്. ഇതില് പിന്നെ ഞമ്മള് മസാലക്ക് ഗ്രാമ്പൂ പട്ട അങ്ങനെ ഇട്ട്ട്ടല്ലേ പിന്നെ ഗരം മസാല മന്തിപ്പൊടി കൊറച്ച് ചി ക്കൻ മസാലക്കെട്ടിട്ട് മസാല ആഹ് ആ ണ്ടേ അത് കിട്ടും.
ആ ഓഹോ.
ഞങ്ങള് പിന് ന്നെ നല്ലത് നോക്കിട്ടങ്ങള് വേടിക്കാരി ബസ്മതി അരീല് സെല്ലാറൈസ് ഇത്ണ്ട്, അതന്നെ ഇൻക്ക് മേടിച്ചണം അത് മേടിച്ചാലൊള്ളൂ ന്റെ മന്തി നേരാവാ.
ഓ അങ്ങനെണ്ട് നമ്മള് ഈ ആ. അല്ല എനിക്കറിയത്തില്ല നമ്മള് ഈ ബസ്മതീന്ന് മാത്രവേ കേട്ടിട്ടൊള്ളൂ പറ
ആ ബസ്മതിയില് സെല്ല, ആ സെല്ലാറൈസ് ഞങ്ങളവ്ടെ ഹ് രണ്ടോ മൂന്നോ കിലോ കൊടുന്ന് വെക്കൂ അത്, മൂന്നിലോനോ രണ്ടിലോനൊക്കെ മേടിക്കും പശെ മേടിച്ചാ എന്താന്നറിയാേ അമ്മക്ക് എപ്പോളെങ്കിലും വേണെങ്കില് ണ്ടാക്കണമെങ്കിൽ കൊറച്ചൊര് രണ്ട് മൂന്ന് ക്ലാസ് എടുത്ത്ട്ട്ണ്ടാക്കാലോ ഒറ്റക്കെക്കാവുമ്പോ അയ്ന്നിങ്ങനെ എട്ത്ത്ണ്ടാക്കും, പിന്നെ ആരേലും ഗസ്റ്റുകളൊക്കെ വെര്ന് പറഞ്ഞാല് ഒരു കിലോനോ രണ്ടിലോനോക്കെ വേണല്ലോ
ആ ആ അല്ല അപ്പൊ ചിക്കന് ചിക്കന് സാധാ മന്തിയല്ലേ ഒണ്ടാക്കുന്നേ?
ആ ഞാൻ സാദാ മന്തി അൽഫാമല്ല, സാദാ മന്തി. സധാ മന്തീ അറഞ്ഞാല് ഞമ്മള് ചിക്കന് ഇതില് മസാലാക്കും അ പുഴുങ്ങല്ല ഞമ്മള് പിന്നെ ഈ മസാല ആക്കണതില്ലേ ഞാൻ പറഞ്ഞ്ല്ലേ മസാലകളൊക്കെട്ടിട്ട് പിന്നെ ക്യാപ്സിക്കോം വേണം ട്ടോ മല്ലിച്ചെപ്പ് നടക്കത്ത് അതിന്റെ പൊടി അതിലിട്ടിട്ടു മസാല ആക്കണ് പിന്ന മറ്റേ മാഗി ക്യൂബില്ലേ അങ്ങനരു ഇത് കിട്ടൂല്ലോ അമ്മള് ഇതീക്കിടണേ, അതും വേടിക്ക ഉം അതൊരു മൂന്ന്ത് വേണം. അത്ട്ട്ട്ട് സൺഫ്ലവർ ഓയിലൊയ്ച്ച്ട്ട് മസാലാക്കാണ് ന്നട്ട് ആ എണ്ണ എണ്ണയിലാണ് ഞമ്മള് പൊരിച്ചെട്ക്ക്ണത് നല്ലോണം മൊരിയൊന്നുല്ല ചെർങ്ങനെ
ആ ജസ്റ്റ് ഒന്ന് വെന്ത്
ആ ഒന്നങ്ങ്നെ ന്നട്ട് പിന്നെമ്മള് എളുപ്പാണ് ഞമ്മള് അരി വേവിക്ക അയിക്ക കൊർച്ച് സൺഫ്ലവർ ഓയിലും മറ്റേ ഒണക്കനാരങ്ങല്ലേ അത്ട്വാ ഗ്രാമ്പൂ ര പട്ട അതൊക്കെ അതിലേക്ക്ട ഞമ്മളെ ബിരിയാണീക്ക് ഇങ്ങളെ ബിരിയാണി ല്ലേ
ഉണ്ടാക്കുംണ്ടാക്കും
ആഹ് അങ്ങനെ ഊറ്റി എടുത്തിട്ട് ഇതിന്റെ മുകളിലേക് ഇടും പിന്നെ മന്തിപ്പൊടി ഇട കുറച്ച് മുകളില് പിന്നെ ഞമ്മള് മറ്റേ പോകെ പോകയ്ക്കൂലോ നടുക്ക് കരി കരിട്ടിട്ട് അയിന്റെ മേലെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട്